ഹലോ
കേക്കണില്ലേ
ആഹ്
എന്തൊക്കെടി വർത്താനം
എന്താ സുഖാണ്
കുട്ട്യാളോ ഉം ഞാൻ വീട്ടിലിണ്ട് കുട്ടിയൾ സ്കൂളിട്ടന്നില്ലേ ചായ
ചായ കുടിച്ചോ ഉം
ഏഹ്
വേറെൻ
എന്നട്ട പഠിപ്പൊക്കെ എങ്ങനെ പോണ് ഇപ്പോ
അങ്ങനെ പോണ് എക്സാമാണ് അടുത്ത മാസം. പ്രിപ്പയർ ചെയ്തൊണ്ടിരിക്കും. ഉം എന്ത്
പഠിപ്പ പഠിച്ചലൊക്കെ കഴിഞ്ഞോയ്ച്ച
ആഹ് കൊറേയൊക്കെ
ഫസ്റ്റ് ഏത് എക്സാമ്.
ഫസ്റ്റ് മലയാളം പിന്നെ ഇംഗ്ലീഷ്
പിന്നെള്ള ഒന്നും ഓർമല്ല
ഉം ന്നട്ട് കുട്ടികൾകെ കളിച്ചാൻ പോയോ.
ഒരാള് പോയി.
ഉം
വേറെന്തൊക്കെ
എന്താ ചായക്ക് കടി ഉണ്ടാക്കിയേനു
ചായക്ക് ഇന്ന് പരിപ്പുവട.
ഉം കടേന്ന് വാങ്ങിക്ക്വോ?
അല്ല ഞാൻ ഉണ്ടാക്കിയത് തന്നെ
ഉം അപ്പൊ ഇയ്യല്ലേ പറഞ്ഞെ അനക്ക് ഒന്നും ഉണ്ടാക്കാൻ വക്കൂലാന്നന്നെ.
അനക്ക
മന്തി അങ്ങനന്നെ നമുക്ക് ഇണ്ടാക്കാം മന്തി അങ്ങനെന്നും നമക്ക് ഉണ്ടാക്കാൻ വക്കൂലാന്ന് പറഞ്ഞിരുന്നില്ലേ.
ഉം ഉം
മന്തി ഒന്നും നമ്ക്ക് വെക്കാൻ വെയ് ആഹ് ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഞങ്ങള് ഐസ്ക്രീം തിന്നു ഞാന് ചക്കേണ്ട ഐസ് ക്രീമും മാങ്ങേണ്ട ഐസ്ക്രീമും ഉണ്ടാക്കിനു അത് തിന്നു. നല്ല ടേസ്റ്റാടി ചക്കേണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ.
ആഹ് ആഹ് റെസിപ്പി വിടോണ്ടു.
റെസിപ്പി അങ്ങനെ റെസിപ്പിയൊന്നൂല്ല.
ഉം വേറെ
ന്നട്ട് ഉച്ചക്കെന്താ ഫുഡൊക്കെ എന്തേയ്ന്നു.
ഉച്ചക്ക്ന്ന് ചോറ് കുമ്പളങ്ങ കറി ഒണക്കമീൻ പൊരിച്ചത്. കോവക്ക ഉപ്പേരി. അനക്കോ
എന്ക്ക് ഒണക്കമീനെ
ഉം മഴണ്ടാ അവിടെ
ഇല്ല ഇന്ന് രാവിലെ പെയ്തിന്ന് പിന്നെ പെയ്തിട്ടൊന്നുംല്ല.
ഉം ഉം
അവിടെ
ഇവിടെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു ഉച്ച വൈകുന്നേരം വരേയൊക്കെ ഇപ്പൊ സ്കൂൾ വിടാൻ നേരത്ത് കൊറച്ച് നേരത്ത് തോർച്ചയുണ്ട്
ഉച്ചക്കൊന്നും ഉണ്ടായീന്നില്ലല്ലോ രാവിലെ മാത്രല്ലേ ഉളളൂ മഴ പെയ്തീന്ന് ചാറിക്കണല്ലേ ഉള്ളൂ അല്ലാതെ നല്ല മഴ പെയ്തിട്ടൊന്നൂല്ലല്ലോ ഇന്ന് നല്ല മഴ പെയ്തീന്നോ
രാവിലെയൊക്കെണ്ടായിതോ ഉച്ചക്ക് ശേഷം പിന്നെ ചെറുന്നനെ
പെയ്തിട്ടന്നല്ലേ
ഉം അല്ല ഇവിടെ നല്ല പെയ്തുന്ന്
ഉ ഉ
വേറെന്താ
നമ്മ സർവേന്നത് അടുത്ത് തന്നാവൂല്ലേ
അറിയൂല്ല നൂറക്ക് ചായ കൊടുത്തിട്ടില്ലേ
ഒക്കെ ഐസ്ക്രീം തിന്നക്കാണ് ചായ കുടിച്ചിട്ടില്ല
ആഹ് വേറെ ഇയ്യ് ചീ മറ്റേ തൈകള് കൊണ്ടുവരണം പറഞ്ഞിട്ട് കൊണ്ടന്നോ
ഇല്ലയ് കൊട്ന്നിട്ടില്ല
ഉം
കൊന്നണം നഴ്സറി പോകുമ്പോ നഴ്സറിക്ക് പോകുമ്പോ കൊന്നണം ഇയ്യ്ണ്ടോ
ഉം ഉം നമുക്ക് പോണം ഒരൂസം
നല്ലത് എന്താണ് അണക്ക് എന്തൊക്കെ തൈകളാ വാണ്ടത്
ഇൻക്ക്ണീ ഇവിടെള്ളത് ചാമ്പണ്ട് സപ്പോട്ടണ്ട് ആ രണ്ട് പ്ലാവ് കൊണ്ടന്നത് വാടിപ്പോയി
ഉം
അതന്നെ ഉള്ളൂ ഇപ്പൊ കാര്യയിട്ട് പിന്നെ കൊറച്ച് കവുങ്ങ്ണ്ട് ഇനിയിപ്പോ വെക്കാണ്ന്ന്ണ്ടെങ്കി തന്നെ എന്താ റമ്പുട്ടാൻ വെക്കണം
ഇൻക്കൊരു റംബുട്ടാനും ഒരു പ്ലാവും ചെറിയും അങ്ങനെല്ലന്നെ ഇൻക്കും വേണ്ടത്
കാഴ്ച്ചിട്ടില്ല മരായി വര്ണൊള്ളൂ കുറച്ച് പിടിക്കും ഇൻക്കും തോന്നുണ്ട് നല്ല ആപ്പിൾ ചാമ്പക്കെയാണ്
അതേയ് ഇന്റെ ഇന്റെ അനിയത്തിന്റെവ്ടെ ഇണ്ടെടീ ഇത് ഞമ്മളെ ക്യാ ക്യാപ്സിക്ക ഇല്ലേ
ആഹ് ആഹ്
ഇന്റെ അനിയത്തി ക്യാപ്സിക്ക ഉണ്ടായിട്ട് ചോപ്പും ഏഹ് പച്ചിം
ആഹ്
ഓള് ഇതേപോലെ പിന്നെ നമ്മള് കാപ്സിക്കം വാങ്ങൂലേ
ആഹ് ആഹ് മഞ്ഞയോ
മഞ്ഞല്ലട്ടോ ചോപ്പ് ചോപ്പ്
ആഹ് ആഹ്
ഇങ്ങനെ വിത്ത് ഞമ്മളിങ്ങനെ കടയിൽന്ന് വാങ്ങുമ്പളേ അയിന്റെ വിത്തിട്ടിട്ട് അങ്ങനെ ഉണ്ടായ്ക്കാ കായിച്ചുക്ക്ണേ അല്ലേ
ഉം അവിടെ ചീരക്കുഴി ചെന്നാല് ചെറിയ പച്ചമുളകാള് ഇണ്ടല്ലോ അയ്ന്റെ ചോപ്പ്, വൈലറ്റ്, വെള്ള അങ്ങനെ മഞ്ഞ പലേ സൈസ് കളറാളും
ഉണ്ട്ലെ ഉണ്ട്ലേ
ചൊർക്കിനന്നെ പറ്റുള്ളൂ നമ്മള് ഫുഡില് ചെറിയും പച്ചമുളകും
എരി ആഹ് അയ്ന് നല്ല നല്ല എരിവാക്കാരല്ലേ
ച്ചല്ണ്ട് ഉം ഒന്ന്ട്ട തന്നെ എല്ലേരിയും
അങ്ങനെ
ഉം നമുക്ക് അവിടുകേലും എടീ ടൂറ് പോയാലോ ഇജ്ജ് പോരണോ
ഉം ഞമ്മക്ക് പോക
കുട്ടികൾ കണക്കും ഞാൻ റെഡിയാണ് ഇയ്യോ
എങ്ങട്ട പോക
നമ്മള് വെക്കേഷനില് പോണം പറഞ്ഞിന്നല്ലോ നമ്മള് പോയില്ലല്ലോ എങ്ങനെ ഹലോ ഹലോ
നമക്ക് പോക
ഹലോ
കേക്ക്നില്ല
ഹലോ
ആ ഹലോ
കേൾക്കണില്ലേ ഏഹ്
കേൾക്ക്ണണ്ട് ഇത് ഹോൾഡ് ആയ
ആഹ് ആഹ് ആഹ് എന്നാ ഞമ്മളന്ന് വെക്കേഷനിൽ പോണന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ ഹലോ ഹലോ